ഹലോ ഹലോ അഹ് കേൾക്കണില്ലയേ
അഹ് കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഞായറാഴ്ചേട്ട എന്തോ പരിപാടി
പരിപാടി വെച്ചാല് ഫുഡ് ഉണ്ടാക്കാ നിങ്ങൾതൊക്കെ കഴിഞ്ഞോ അഹ് അഹ്
ആഹ് ഇവിടെ കഴിഞ്ഞില്ല അതും ഓരോരുത്തർ കഴിക്കുന്നതേ ഉള്ളൂ
ഉം രാവിലെ ചായ ര്പ ചായ പരിപാടി കഴിഞ്ഞില്ലേ
അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞു ഇന്ന് ഞായറാഴ്ചല്ലേ എല്ലാരും താമസിചോക്കെയ എഴുന്നേറ്റത്
ഉം ഉം ഇല്ല ന്ന് മഴല്ല
ഉം ഇവിടെ മഴയില്ല രാവിലെ കുറച്ച് ത് വാങ്ങുന്നുണ്ട് ചിലപ്പോ ഇങ്ങനെ നിക്കൂ ചില ചിലപ്പോ ഇങ്ങനെ നിക്കും ചിലപ്പോ അല്ലെങ്കിൽ മഴപെയ്യും ആന്നോ
ആഹ്
ഇവിടെ വെയിലാണ് തോന്നുന്നു ഇന്ന്
ഉം അപ്പൊ അവരുണ്ടാവുമ്പോ മഴ പെയ്തിട്ടുണ്ടെങ്കിലും മുറ്റത്താണ് തേ തേക്കണതേ
ആണോ എന്ന ഞാനും മുറ്റത്ത് പെറക്കി ഇടുവാ പെറ്ക്കി ഇട്ടിട്ട് ചെലപ്പോ അറിയത്തില്ല ചെറിയൊരു മഴ ക്കോളുണ്ട്
ഇവടെ മുറ്റം മതില് കെ ഇല്ല്യ ആഹ് എഴുന്നേറ്റ്ട്ടൊള്ളു ചായൊന്നും കുടിച്ചിട്ടില്ല
ആണോ ആഹ് ഇവടെ എല്ലാരും എഴുന്നേറ്റ് ചായകുടിയൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഇരിക്ക്‌ന്ന്
ഉം ഇവടെം രണ്ട് പണിക്കാര് ഇണ്ടെയ് തേപ്പിന് ഇള്ളോരെയ് അപ്പൊ
അഹ് ആഹ് എന്തിനുള്ളെ
മുറ്റം തേക്ക്‌ണ് ണ്ടെയ് മതില് പണിക്കാ
മതില് തേയ്ക്ക്‌ന്നതിന് ഇപ്പൊ മഴയായിട്ട് തേച്ചാ ഇതായി പോവത്തില്ലേ അല്ല മഴയായിട്ട് തേച്ച് കഴിഞ്ഞ ആണോ അപ്പൊ രാവിലെ ആഹ് അതെ രാവിലെ പണിങ്ങ് തീർക്കുവായിരിക്കും അല്ലെ
ആഹ് അവര് രണ്ട് മഴ ആയ കാരണം രണ്ടീസയ് ആഹ് അതൊ ക്കെട്ട്ക്ക്‌ണു ഉം ഉം രണ്ടീസം അയ്റ്റ് വന്ന്ട്ട്ല്ലെ സിമെന്റ് കട്ടാവൊയ് അപ്പ അത് കാരണം ഉ ച്ചൻ
ആഹ് ശരിയാ തണുപ്പായോണ്ട് നമുക്ക് എടുത്ത് ഇവടെ നിക്കാനും പറ്റത്തില്ലല്ലോ
ആഹ് അവര് വെരാ വെരാ വെരാന്ന അർഞ്ഞ്ങ്ങാണ്ട് നിന്നു പക്ഷേ അവര് ഇതുവരെ വന്നീല അപ്പൊ അവര് പിന്നെ ഞമ്മള് വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിന് അവര് ഫോണ് എട്ത്തീല്ല വിളിച്ചാ ഫോണ് എട്ക്ക്‌ണില്ലേ അപ്പൊ ഇപ്പോ കിട്ടിയപ്പോ വ ആഹ് അപ്പൊ പിന്നെ വേറെ ആളെ ആക്ക്യേപ്പൊ സാധനം എറക്കിക്കോളി ഞങ്ങള് വെരാന്നർഞ്ഞ് പിന്നെ അവര് വന്നും ചെയ്തീല്ല അപ്പൊ പിന്നെ അത് കേടെന്ന് പോ
ഇവ്ടെ ഇട്ടാലും
ഒ
ആഹ് അതെ സാധനം ഇരുന്ന് ന്നെ ചീത്തയായി പോകത്തില്ലേ സിമെന്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അഹ് കട്ടയായി പോകും ഇവിടേം രാവിലെ ഇച്ചിരി വെയില് കാണ്ന്നുണ്ട് പക്ഷെ മഴക്കോളും ഉണ്ട് ഒന്നും പറയാൻ പറ്റ്ന്നില്ല
അതാ
അതാ ഇങ്ങനെ നോക്കി ഇരിക്യിന്ന്
അട്ക്കള പ കറി ഇണ്ടാക്കലൊക്കെ
ആഹ് അതെ കൊറച്ചൊക്കെ തുണി കഴുകലൊന്നും കഴിഞ്ഞില്ല തുണി കഴുകല് കഴിഞ്ഞില്ല അതാണ് ഇങ്ങനെ കെടക്ക്‌ന്ന് ന്ന ഇതൊന്ന് കഴുകിയതൊക്കെ ഒന്ന് ഒരുവിധം ഒണക്കിട്ത്ത്ട്ട് സ്ഥലവില്ല പൊറ ത്തോട്ട് വിരിക്കാനേ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലി പോയണ്ടായ്ര്ന്നു അപ്പൊ തുണി കഴിക്യില്ല
അഹ് എന്തെ
വെളുപ്പിനേ പോയതാ ആഹ് കുഞ്ഞ്ന് ഏത് അമർതി പോയിട്ട്ട് കുഞ്ഞി ന്റെ ചികിത്സയേ ചെയ്ത് ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് വേണം നമ്മള് അതിനേ അപ്പൊ അതിനേണ്ടി പോയതാ വെളുപപ്പിന് അപ്പൊ പൂരോ അന്ന് തുന്നല് തുണിയും കഴുകിയില്ല അപ്പ അതൊക്കെ ഇന്ന് കഴുകാൻ കെടപ്പുണ്ട് അപ്പൊ ഈ കഴുകിയിട്ടതൊക്കെ ഒണങ്ങാൻ കെടക്കുവാ അതെല്ലാം വാരി വെയിലത്തോട്ട് ഇ ഇട്ട്ട്ട് ആഹ് കഴുകി വിരിക്കാൻ സ്ഥലവും ഇല്ല പറ്റത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്നൊണക്കി ക്ക്ട്ട് കൊർച്ചൊക്കൊന്ന് മടക്കി വെച്ച ശേഷം അടുത്ത ട്രിപ്പ് കഴുകാന്ന് ഒത് ത്തിരിയൊന്നുല്ല കൊറച്ചേ ഉള്ളു എന്റെ പിള്ളാരെ
ഉം ഉം
നാത്തൂന്റെട്ത്താക്കിട്ടാണ് ഞങ്ങള് പോയത് അപ്പൊ അവരവടെ ക്ക്ന്നോണ്ട് ഒത്തിരി ഒന്നും കഴുകാനില്ല ഇന്ന് പിള്ളാർക്ക് ട്യൂഷനൊന്നും കാണത്തില്ലല്ലോ മഴ ഈ ഞാറാഴ്ച്ചായതുകൊ
ഇന്ന് ഇല്ല ഇല്ല അവര് ട്യൂഷൻ അല്ല അവര് പ്രൈവറ്റായിട്ടല്ലെ പഠിക്കണത് അപ്പൊ ട്യൂഷനൊന്നും പോണില്ല ഉം
ആഹ് ഇടാക്ക് ഞാറാഴ്ച ഇന്ന് ട്യൂഷന്ല്ല ഇന്നലെ പിന്നെ ആണോ ആഹ് ആഹ് അപ്പൊ പിന്നെ ഉം
ഇവടെ മദ്രസ് കൊർച്ച് ദൂരായ കാരണം മദ്രസ് പോവാന് ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ രണ്ടും കൂടി ഒന്നുള്ളതില് ചേർത്തതാണ്
ഉം അവടെ ചക്കയൊക്കെ കെ ഒണ്ടോ
ഏ ചക്ക ഒക്കെണ്ട് ചക്കിം മാങ്ങയൊക്കെ ണ്ട് ഇപ്പൊ ഞാൻ മാങ്ങ ചെത്താണ്
ആണോ ഇവടെനിപ്പ രാവിലെ ഞാന് ചായൂടി കഴിഞ്ഞിട്ട് കൊർ ച്ച് പഴുത്ത ചക്ക ആണത് പഴുത്ത ചക്കെട്ത്ത് ചുമ്മാ ത്ത് കഴിച്ചോണ്ടിരിക്കായാര്ന്നു പക്ഷെ ഇപ്പൊ മഴയായിക്കൊണ്ട് വെള്ളം കേറിയൊണ്ടെ അ ത്രയും രുചിയില്ല നമ്മള് നേര്ത്തത്രയും രുചിയില്ല
ഉം ഉം ഞാന് ചക്ക് മാങ്ങ പണിക്കാർക്ക് ചമ്മന്തിണ്ടാക്കാൻ വേണ്ടിട്ടെ മാങ്ങ ചെത്ത ചെള്ളി ചമ്മ
ആണ് ലെ ആണല്ലേ ആഹ്‌ മാങ്ങാ ചമ്മന്തി ഒണ്ടാക്കാനാന്നോ
ആഹ് ചെള്ളിട്ട്ങ്ങാണ്ട് ണ്ടാക്കുവല്ലോ
ആഹ് ഇവടെ അമ്മയ്ക്ക് വെല്യ ഇഷ്ടപ്പെട്ട അമ്മ എടക്കെടയ്ക്ക് മീൻകറി ഒണ്ടെങ്കിലും എടയ്ക്ക് മച്ചമാങ്ങ ട്ടാണെങ്കി ഇങ്ങനെ മാങ്ങ ചമ്മന്തി ഒണ്ടാക്കും എന്ന്ട്ട് കഴിക്കും നല്ലെ ചോറിന്റ്റൂടെ കഴിക്കാൻ നല്ലയാന്ന് പറ ഭയങ്കര ഇഷ്ടാ ഇവ്ട്ത്തെ അമ്മക്ക് ഭയങ്കര ഇഷ്ടവാ
അയ് ശെരി
ഇവടെ അമ്മയ്ക്ക് വെല്യ ഇഷ്ടവാണെ അത് വെൽ ഭയങ്കര ഇഷ്ട കഴിക്കും അല്ലെ മീയോ മീനൊന്നും കിട്ടീല്ലേല് ഒണക്ക മീൻ വർത്തതോ മാങ്ങാ ചമ്മന്തിയോ എ ഉണ്ടാക്കി കഴിക്കും എനിക്കത് വെൽ ഇത്തിരി ഇഷ്ടല്ല ന്നാലും കഴിക്കൊ വെല്യ ഇഷ്ടല്ല ഇവടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടവാ ഉം പക്ഷെ നല്ല ഇച്ചിരി പുളിയൊ ക്കെ ഒണ്ടെങ്കിൽ നല്ല്
ആഹ്‌ ചെള്ളിപ്പൊടി ചെള്ളിണ്ടല്ലൊ അത് വർത്ത്ങ്ങാണ്ട് ചെറിയ ചെമ്മീൻ ഒണങ്ങിയ ചെമ്മീനില്ലേ ഒണങ്ങിയ ചെമ്മീൻ പൊടി ആഹ്‌ ആഹ്‌
അത് ഇടുവല്ലേ അയ്യോ അത് സൂപ്പറാട്ടൊ അതെനിക്കിഷ്ടവാ
ആഹ്‌ അത്ട്ട്ങ്ങാണ്ട്
ത് അടിപൊളിയല്ലേ
ഉം
ഈ മാങ്ങായും ചേർക്കോ
ആഹ്‌ മാങ്ങേം ചേർക്കും മാങ്ങ മാങ്ങേം ചേർക്കും തേങ്ങേം ചേർക്കും ചെറിയ ഉള്ളി മാങ്ങ പിന്നെ ഒണക്കമുളക് ആണെങ്കി അതും ചേർക്കാ അല്ലെങ്കില് ആഹ്‌ പുളിക്ക് പകരം ഇന്നെട്ട് ചെള്ളി വറ്ത്ത്ങ്ങാണ്ട് ആഹ്‌ അയില് ഉം ഉം ഈ ചെള്ളി ചമ്മന്തീല് അയിന് മാങ്ങന്നെയാണ് ചേർക്കല്
ആഹ്‌ പ്പൊ കൊഴഞ്ഞിരിക്കത്തില്ലേ? ആഹ്‌
ഞമ്മള് നല്ലോം ഇതായിരിക്കും
നമ്മളെ സാധാ തേങ്ങാ ചമ്മന്തി പോലെ ലേ
ആഹ്‌ നല്ലോം
ആഹ്‌ ആണ് ആഹ്‌
മിക്സീല് ഇട്ട്ങ്ങാണ്ട് ഇങ്ങെട്ട് കറക്കും
ആഹ്‌ ആഹ്‌ ആഹ് പൊടി നല്ല പോലെ അരച്ചെടുക്കും എന്താ സാധാ ചമ്മന്തി പോലെ നല്ല പോലെ അര ച്ചെടുക്കും അല്ലേ ആഹ്‌ അത് നമ്മള് ഒരു ദെവസത്തേക്കല്ലേ പറ്റത്തൊള്ള് തേങ്ങ ചേറ്ക്ക്ന്നോണ്ട്
ആഹ്‌ ഒറ്റൊരു ദിവസം തന്നെ അത് നമ്മള് പെട്ടെന്ന് കഴിയൂലേ പണിക്കാർക്ക് കഞ്ഞീക്ക് കൊട്
ആഹ്‌ അല്ലേ ആഹ്‌ അത് പിള്ളാർക്കൊക്കെ ഇഷ്ട്ടാണൊ എരിവും എരിവ് കൂടുതല് ചേർക്കോ?
ആഹ്‌ എരിവ് എ എനിക്കിഷ്ടാണ് പുള്ളരൊന്നും അങ്ങനെ കൂട്ടൂല എനിക്കിഷ്ട്ടാണ്
ആഹ്‌ എനിക്ക് എരിവൊള്ളത് ഭയ ഭയങ്കര ഇഷ്ടാണ് മൊ മൊളക് എങ്ങനാ വറ്ത്ത് വറ്റല് മൊളക് വറുത്ത് ചേർക്കോ അതോ അല്ലാതെ മൊളക് പൊടി ചേർക്കോ?
ഉം മൊളകാണ് ചേർക്കല് ഒണക്ക മൊളക്
ആണല്ലേ വറ്ത്ത് ചേർക്കും അല്ലേ വർ
ആഹ്‌ വർ ആഹ്‌ ഒന്ന് ചൂടാക്കും ഉം അടുപ്പിലിട്ടിട്ട് ചൂടാക്കും അല്ലെങ്കി ഗ്യാസ്മ്മെ കത്തിച്ച്ങ്ങാണ്ട് ചൂടാക്കും
ആണല്ലേ ആഹ് ആഹ്‌
ഉം
ഉള്ളി ചേർക്കും അല്ലേ
ആഹ് ഉള്ളി അയില് ചേർക്കും ചെറിയ ഉള്ളി
ആണ് അല്ലാതെ പൊറോട്ടൊക്കെ ഉള്ളോറ്ക്കൊക്കെ ഇങ്ങനെ കൊട് കൊട്ത്ത്ടാൻ ചെമ്മീനും ആഹ് മൊളകും കൂടെ പൊടിച്ച് കൊട് ത്ത് വിടും അത് ഞാ ഞാൻ കണ്ടിട്ടുണ്ട് അത് നല്ല രുചിയാ അതിവിടെ ചമ്മന്തിപ്പൊടി
ആഹ്
പൊട് പൊടിച്ച് കൊട്ത്ത് വിടും അതിന്റെ ഇതൊക്കെ എടുത്ത് അതിന്റെ തലയൊക്കെ ഇട്ത്ത് വെച്ച് തേങ്ങയും വറ്ത്ത് വറ്ത്ത് പൊടിക്കും അതാവുമ്പോ കൊറച്ച്സ് സ ഇരിക്കും അല്ലാതെ അല്ലാതെ പിന്നെ അയിന്റെ ബാക്കിയൊക്കെ എട്ത്ത് ചമ്മന്തി അരക്കും തേങ് ഒണക്ക മീൻ
അത് വറ്ത്ത് എപ്പഴും വറ്ത്ത് പൊടി ആദ്യം തേങ്ങ വർ ഉം തേങ്ങിം വറ്ത്തിട്ടെല്ലോം അങ്ങനെ കൊട്ത്തയക്കല്ണ്ട് വർത്ത് പൊട്ച്ചിട്ട്. അത് കമ്മന്തിപ്പൊടിന്ന് പറി അയ്ന്.
ആഹ് അങ്ങനെ കൊടു വിടും. ചിക്കൻ ക്ഷെ ഇത് ആ ആദ്യാട്ടാ ഇപ്പ ഈ മാങ്ങാ ഇട്ട് ചെമ്മീൻ വെക്കു അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓഹ് മാങ്ങയുടെ സീസൺ ആയിരുന്ന സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടാക്കി കാണോലൊ.
ഉം ഉം ആഹ് മാങ്ങ ഇണ്ടാക്കല് ഇണ്ട്. എടക്കൊക്കെ ഉണ്ടാക്കും ഞാൻ അതേപോലെ. മാങ്ങ ചെല്ലി മാങ്ങ ചാറും വെക്ക്വല്ലോ. തേങ്ങ വറ്ത്തരച്ച് തേങ്ങ വെച്ചിട്ട്